ക്കെണ്ട് വിശേഷങ്ങള്
ആഹ് സുഖായിട്ടിരിക്കുന്നു. അവിടെയോ?
ഇവിടെയും കൊഴപ്പുല്ല. ഇങ്ങനെ പോകുന്നു.
ആഹ് ജോബിന് പോയ് വന്നാ
ആഹ് ജോബോക്കെ കഴിഞ്ഞ് വന്നതാ
ആഹ് ങ്കര മഴയായിരുന്നല്ലേ?
ആഹ്. അതെയതെ അവിടെണ്ടോ?
ആഹ് ഇവിടെയൊണ്ട്. നല്ല മഴയും കാറ്റു ഒക്കെ ആയിരുന്നു.
അപ്പ ചൂട് കൊറഞ്ഞിട്ടുണ്ടാവല്ലോ അല്ലേ?
ആഹ് ഇല്ല. ചൂടി മഴ കഴിയുമ്പോ ഒന്നുകൂടങ്ങ് കൂടും. അന്നേരം ഒരു തണുപ്പുണ്ടെന്നേ ഉള്ളൂ. കൊറച്ച് നേരം കഴിയുമ്പോ വീണ്ടും ചൂടാ
ആഹ് അതെ അതെ. അത് ശരിയാണ്. പക്ഷെ നമുക്ക് ആ മഴ പെയ്യുന്ന സമയതൊരു ഒരു സുഖമാണ് അല്ലെ
ആഹ് അന്നാലും ഒരാശ്വാസം ഉണ്ടെങ്കിലും കുറച്ചു കഴിയുമ്പോം വീണ്ടും അങ്ങ് കൂടും പണ്ടത്തേലും പിന്നത്തെയയാ
അതെ അതെ ഉം എന്താണ് മറ്റേ വേറെന്താണ് വിശേഷങ്ങളൊക്കെ
വിശേഷം ങ്ങനെ പോകുന്നു ചൂടൊക്കെ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ട എറങ്ങാൻ പോലും പറ്റുന്നില്ല
നിയിപ്പ ചൂട് കഴിയാനായല്ലേ ഇനിയിപ്പോ മഴക്കാലം തുടങ്ങല്ലേ
ആഹ് അന്നേരം മഴ കൊണ്ടായിരിക്കും ബുദ്ധിമുട്ട്
അതെ തുണികൾ ഓണങ്ങാനായിരിക്കില്ലേ എല്ലാത്ത ബുദ്ധിമുട്ട്
ആഹ് അതെ അത് നമ്മൾ അലക്കുന്ന സമയത്തെ മഴ പെയ്യത്തുള്ളു അത് അതിലും വലിയത്
ആഹ് അതെ അതെ ഡെയിലി അ ലക്കാറുണ്ടോ
ഏ ഹ് ഞാൻ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പഴാ അലക്കുന്നത് ഇന്ന് അലക്കിയപ്പഴത്തേക്കും മഴ
ആഹ് ആഹ് ഞാനും അങ്ങനാ ആഴ്ചീല് രണ്ട് പ്രാവശ്യം
ആഹ് അന്നരം ഭയങ്കര മഴ അത് അലക്കി അങ്ങോട്ട് വിരിച്ചപ്പം തുടങ്ങിയതാ
ആഹ് ആഹ് എങ്ങനെയാ മാങ്ങന്റെ സീസൺനൊക്കെ ആണല്ലോ അവിടെക്കെ മാങ്ങ കിട്ടാറുണ്ടോ
മാങ്ങയൊക്കെ കിട്ടാനുണ്ട് ഞങ്ങിവിടെ മുറ്റത്തൊരു മാവുണ്ട് അതേല് നറച്ച് മാങ്ങയാ ഉം
ആഹ് ആ ഹ് എങ്ങനെ ജ്യൂസൊക്കെ അടിക്കോ അതോ
ആഹ് പഴുത്തത്ത് ജ്യൂസ് അടിക്കാറുണ്ട് അച്ചാറിടും
ഉം ഉം ഇപ്പൊ വെക്കേഷൻ ആയിട്ട് ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഇപ്പൊ കളിക്കാനൊക്കെ ഒരുപാട് ടൈമും ഇപ്പൊ പണ്ടൊക്കെ ചെറുപ്പത്താണെങ്കിൽ ഊഞ്ഞാല ആടിയിട്ട് നമ്മളൊക്കെ അല്ലേ
ആഹ് പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനൊന്നുമല്ല അവർക്ക് ഫോൺ മതി
ആഹ് അത് ശരിയാണ് അപ്പൊ നമ്മളിപ്പോ അയിനു ടൈം മാറ്റി വെച്ച് അവര് പുറത്തോട്ട് വിടണം കളി
ആ ഹ് അതെ ഇപ്പം ഇപ്പം ഇവിടത്തെ കുട്ടികളെ വിട്ടാലും അപ്പറത്തൊന്നും അങ്ങനെ പണ്ടത്തെ പോല നമ്മളൊക്കെന്ന് വെച്ച കഴിഞ്ഞാൽ വീടിന്റെ അടുത്ത് തുള്ള എല്ലാ കുട്ടികളും എല്ലാവാരും കൂടെ ഒന്നിച്ച് അവധി എന്നൊക്കെ പറഞ്ഞാ ഭയങ്കര ആഘോഷല്ലേ പോൻ്റെത് ആ പകുതി ട്യൂഷന് പോയി പകുതി അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ അങ്ങെ തീരും അവധി ഇപ്പോഴത്തെ അല്ല അങ്ങനെ അങ്ങ് പറഞ്ഞതാ
ആ ഹ് ആഹ് ഇവിടെ ഉണ്ട് ട്ടോ ട്യൂഷൻ ഇവിടെ ഇപ്പഴുണ്ട് ഇപ്പൊ ഇപ്പൊ ബേസിക്കായിട്ട് ട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചച്ച് കൊടുക്കാനും ഇപ്പൊ ഒന്നും അറിയാത്ത കുട്ടികൾക്കൊക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട്
ആഹ് അത് ഒരു കണക്കിന് നല്ലതാ പിന്നെ കുട്ടികൾ അവധിയും കൂടെ എടുക്കുന്ന കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളു
ആ ഹ് പിന്നെ ഇപ്പ ചൂട് കൂടുതലുള്ളൊണ്ട് മക്കളിപ്പ പുറത്തു പോയാലും ഇപ്പൊ അവർക്ക് ഓരോന്ന് ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ എവിടെ നോക്കിയാലും പാമ്പിന്റെ ശല്യാണ് ആഹ് അതുകൊണ്ട് തന്നെ ഇപ്പ മക്കള് നമ്മുടെ കയ്യില് യിരിക്കുന്നത് തന്നെയാണ് സേഫ് മക്കളെ പുറത്ത് വിട്ട് കഴിഞ്ഞൽ നമു ക്ക് ടെൻഷൻ ആണ്
അതെ തണുപ്പ് കാരണവും ബുദ്ധിമുട്ട് ചൂട് രണ്ടും കൂടെ വന്ന അതിലും ബുദ്ധിമുട്ട്
ആഹ് ആഹ് അത് ശരിയാ
ഉം മൊത്തത്തി കാലാവസ്ഥ നമ്മളെ നോക്കി ഇങ്ങനെ ഇരിക്കുവാ
ആഹ് അതെ അതെ
ആഹ് കഴിച്ചു
ഉം ഉം ഇനിയിപ്പൊ എന്ത കിടക്കാനൊക്കെ ടൈം എടുക്കോ
ആഹ് കുറച്ചു നേരം ഫോണിലൊക്കെ ഇങ്ങനെ ഇരിക്ക ടി വി ഒക്കെ കാണുക എന്നിട്ട് കളിക്കും കിടന്നുറങ്ങണം
കുട്ടികൾക്ക് ഇപ്പ സ്കൂൾ കുറക്കാനായിട്ട് എ പർച്ചേസിംഗക്കെ കഴിഞ്ഞോ
ഇല്ല ഇല്ല ഉണ്ടല്ലോ സമയുണ്ടല്ലോ
ആഹ് ആഹ് എക്ക ബുക്കൊക്കെ വാങ്ങണവല്ലേ
ആഹ് ബുക്കൊക്കെ വാങ്ങണം അവിടെയോ
ആഹ് ഇവിടെ ഇപ്പ വാങ്ങിട്ടില്ല ഒന്നും ഇനിയിപ്പോ അടു ത്താഴ്ച പോയിട്ടിപ്പ ബുക്ക് വാങ്ങണം യൂണിഫോം അടിക്കാൻ കൊടുക്കണം ആഹ് കൊറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്
ആഹ് ഇപ്പൊ എന്തോ വിലയാ ഓരോ സാധനങ്ങൾക്ക് ഭയങ്കര വിലയല്ലേ കുട്ടികളുടെ ഒരു ഡ്രസ്സിന് തന്നെ എത്ര രൂപയാ
അതെ അതെ ഇപ്പോ ഞാൻ ഇങ്ങനെ വിചാരിക്ക്ണു ഇപ്പോ നമ്മളിപ്പോ ടെയ്ലറിംഗ് എന്തെങ്കിലും പഠിച്ചതാണെങ്കി ഇപ്പൊ യൂണിഫോമക്കെ അടിച്ചു കൊടുത്ത് വേണെങ്കിലേ
അതെ
ഉം നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടും ഇപ്പോ
ഉം അതെ ഇപ്പ വലയ ഫീസ് കൊടുത്ത് പഠിച്ച കോഴ്സുകളെക്കാട്ടി കൂടുതൽ ഇതുപോലത്തെ കോഴ്സുകൾക്കൊക്കെ പഠിച്ചവർക്ക ലാഭം തയ്യല്
അതെ ഇപ്പൊ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന കോഴ്സ ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ
ആഹ് അതെ അതെ
ഉം ഒക്കെ നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ നമുക്ക് ഇപ്പ വീട്ടിലിരുന്നിട്ട് തന്നെ ചെയ്യാവുന്ന അപ്പൊ എല്ലാം ഡെവലപ് പ്പായല്ലൊ ഇപ്പൊ കാര്യങ്ങളൊക്കെ
ആഹ്
ഇപ്പൊ പുറത്ത് പോയിട്ടന്നെ എല്ലാം ചെയ്യണം പഠിക്കണംഎന്നൊന്നുമില്ലല്ലോ ഇപ്പൊ നമുക് ക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും
ആഹ്
ഇയാള് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ
ഞാനിപ്പ പഠിത്തം കഴിഞ്ഞിട്ടിങ്ങനെ ഇരിക്കുവ ബി എഡ് എടുത്തായിരുന്നേ ആഹ് അപ്പൊ ജോലി നോക്കണം ആഹ്
ഞാനിപ്പോ എന്താ പറയാ എനിക്കും അതെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കുട്ടികളെയും വെച്ച് പറ്റാത്ത കൊണ്ട കുട്ടികളൊക്കെ ഒന്ന് വലുതായി സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാലോ
ആഹ് എത്രളാ രണ്ടു പേരും
ചെറിയ കുട്ടികളാണ്
ആഹ് ആഹ് ആഹ്
ഉം ഉം എന്നിട്ട് എന്താ വേറെന്താണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എവിടെേയും ഫംഗങ്ഷൻ എന്ത കാര്യങ്ങളൊക്കെ ഇണ്ടോ
ആഹ് ഈ ഇപ്പൊന്നും ഇല്ല ഒരു ട്രിപ്പ ഒക്കെ പ്ലാൻ ചെയ്താരുന്നു
ആഹ് ആഹ്
ചൂട് കാരണം പോയൊന്നും ഇല്ല എങ്ങോട്ട് പോന ചൂടൊക്കെ ആയിട്ടേ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇടക്ക് പെട്ടെന്ന് മഴ
അതെ
ആഹ് അതുകൊണ്ട് പിന്നെ പോയില്ല പ്ലാനിങ് ഒണ്ടാരുന്ന്
ആഹ് ആഹ് വിഷുവൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിച്ചു പൊളിച്ചോ
ആഹ് കൊഴപ്പ ഇല്ലാരുന്നു
ഉം ഉം
പണ്ടത്തെ ഒരു ഇതൊന്നും ഇല്ലല്ലോ ഇപ്പം ആഘോഷങ്ങക്കൊന്നും കുറച്ച് ഫുഡണ്ടാ ക്കും എല്ലാരും കൂടെ കഴിക്കെന്നല്ലാതെ പണ്ട്ത്തെ ആ ഒരു ആഘോഷോ ഒന്നു ഇല്ല സന്തോഷോ ഒന്നും ഇല്ലല്ലോ
സന്തോഷം നമ്മളായിട്ട് ഇണ്ടാക്കണ്ടേ
ആഹ് അതൊക്കെ ഒരു സന്തോഷ അല്ലേ അല്ലേ ഫുഡുണ്ടാക്കി കഴിക്കുന്നേ
അതിപ്പോ അത് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ അച്ഛനും അമ്മയും ചെയ്തു തരുമ്പോ നമുക്കതൊരു സന്തോഷം അതുപോലെ അപ്പൊ നമ്മൾ നമ്മുടെ മക്കക്ക് സന്തോഷത്തോടെ ചെയ്തു കൊടുക്കണം അപ്പൊ അവരും അവർടെ പ്രായഅകുന്ന സമത്ത് അവരും പറയും എന്റെ അമ്മയും അച്ഛനു എനിക്ക് ഇതുപോലെക്കെ ചെ
ആഹ് അവർക്കിപ്പ അങ്ങനെ അങ്ങനെ ഇതാക്കാനുള്ള ഇതൊന്നും ഇലാല്ലോ ഇപ്പൊ ഫുഡ് കഴിക്കണേ ഫോൺ വേണം ഉ
ആഹ് ആഹ് അത് ശരിയ ഇപ്പഴത്തെ മക്കള് മൊത്തം ഫോണില നമ്മൾ തന്നെ അത് മാറ്റിയെടുക്കണം
ആഹ് ആഹ്
അവര്ക്ക് ഒരു ടൈമ് വെച്ചിട്ട് അവർക്ക് ഇന്ന സമയത്തെേ ഫോണ് തരൂ ഇത്ര ടൈമേ തരുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളങ്ങട് മാറ്റി അവരെ എടുക്കണം
ആഹ് അതെ
അതുപോലെ തന്നെ നമ്മള് വന്നിട്ട് എന്താണ് നമ്മൾ അവരുടെ മുമ്പിൽ ഫോൺ നോക്കാൻ പാടൂല അതാണ്. നമ്മുടെ ബാഗത്ത് വരുന്ന മിസ്റ്റേക്ക് അങ്ങനെ തോന്നാറുണ്ടോ
ആഹ് അതും ശരിയാണ് നമ്മളും ചെയ്യുന്നതാണ് പക്ഷെ നമ്മടെ ഇപ്പം ഫോണ് ഇതായത് കൊണ്ട് കൊച്ചു കുട്ടികൾക്ക് തന്നെ ഇപ്പൊ കണ്ണിന് പെട്ടെന്ന് ഈ കാഴ്ച കുറയുന്നതുഒക്കെ
ആ അതെ അതെ ഇതിപ്പോ പണ്ടൊക്കെ നമ്മടെ അച്ഛനും അമ്മയും ഫോണൊന്നും നോക്കാറില്ല അവര് ഏതു നേരം പുറത്തായിരിക്കും പണി കഴിഞ്ഞാൽ പിന്നെ നമ്മളോടൊപ്പം സമയം ചെലവാക്കും അങ്ങനെ ഓക്കെ അല്ലേ പക്ഷെ നമ്മളിപ്പൊ അത് ചെയ്യുന്നില്ല നമ്മളന്നെ ഒന്ന് സ്വയം ചിന്തിച്ച് നോക്കിയാറിയാം നമ്മള് നമ്മടെ മക്കള്ടൊപ്പം എത്രേന്ന ടൈമ് കൊടുക്കുന്നുണ്ട് എല്ലേ
ഉം അതെ
അതുകൊണ്ട് നാളെ ഇനി മക്കള് നമ്മടത്എങ്ങന നമ്മുടെ പ്രായവുന്ന സമയത്ത് മക്കള് നമ്മട്ത്തെ എങ്ങനെയാവെന്ന് നമുക്കി ഇപ്പൊതന്നെ നമുക്ക് ചിന്തിക്കുമ്പോ തന്നെ ഒരു എടങ്ങാറാണ് നമ്മൾ അവര്ടെ അവര്ടെ ചെറുപ്പത്തെ നമ്മള് അവരോട് ടൈമ് സ്പെൻഡ്യ്യാതെ നമ്മള് ഫുൾ ടൈം ഫോണിലണ് എന്നിട്ട് നമ്മള് പറയുന്നു മക്കള് ഏത് നേരം ഫോണിലണന്ന് നമ്മളെ കണ്ടല്ലേ മക്കള് പഠിക്കുന്നേ
ആഹ് കഴിപ്പിക്കണെ തന്നെ ഇപ്പം ഫോൺ കൊടുക്കാതെ കഴി ഇപ്പല്ലല്ലോ കാർട്ടൂൺ ക ഉം
തന്നെയാണ് പക്ഷെ ഞാൻ ചിന്തിക്കുമ്പോ നമ്മുടെ ബാഗത്ത് തന്നെയാണ് മിസ്റ്റേക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്
ഉം അത് ശരിയാണ് കൃത്യാണ് നമ്മളന്നെല്ലേ അത് ശീലിപ്പിക്കുന്നത്
അതെ പിന്നെ കാലം മാറിയത് കൊണ്ട് കാലത്തിനൊപ്പം നമ്മളും മാറി അപ്പൊ അതിന്റേതായ വ്യത്യാസങ്ങുണ്ട്
ഉം അതെ അങ്ങനെ കൊറേ പ്രശ്നങ്ങളുണ്ട് പിന്നെ വേറെന്താണ് എല്ലാരും ഫുഡൊക്കെ കയിച്ചോ വീട്ടിൽ
ഇല്ല ഞങ്ങള് കഴിക്കാൻ പോകുന്ന തേള്ളു ഞങ്ങള് ഇവിടെ കഴിക്കാൻ ലേറ്റ് ആവും
എന്താ സ്പെഷ്യല്
സ്പെഷ്യൽ എന്നാ ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കിട്ടുണ്ട് കടല കറി അവിടെ എന്താ സ്പഷ്യല്
ഇവിടെ കപ്പയുണ്ടായിരുന്നു കപ്പയും മീൻകറി
അഹ് ആഹ് കപ്പ രാത്രിക്ക് ഫുഡ് ആയിട്ട് എടുക്കുവോ
ആഹ് കുറച്ച് ഉച്ചക്ക് ഉണ്ടാക്കിയതായിര്ന്നേ ഇപ്പൊ കൊറച്ച് ഇരിപ്പണ്ടായിരുന്നു അതും ചോറും എല്ലാം കൂടെ
ഓഹ് ഓഹ് കപ്പയ്ക്ക് മീൻകറി നല്ല കോമ്പിനേഷൻ ആണല്ലോല്ലേ
ആഹ് അതെ ഇവിടെ മുളക് ഇട്ടു വെക്കുന്നതാ അവിടക്കെയോ മറ്റേ തേങ്ങ അരച്ച് കറി ഉണ്ടാക്കാറുണ്ടോ ആ മീനും ആണോ
ആഹ് കപ്പയ്ക്ക് ഞാൻ തേങ്ങ അരച്ചിട്ട് വെ ക്ക്യും അതില് നല്ല കപ്പയ്ക്ക് പിന്നെ താ കാ താളിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് താളിക്കും. നല്ല ടേസ്റ്റ് ആണ്. ബി
കൂടുതലും എരി എരിയ ഇഷ്ടം മുളക് കറിയാ ഇഷ്‌ടം. ഉം
ഇവിടെ ഞങ്ങൾക്ക് എരിവ് പറ്റൂല പുളിയും പറ്റൂല എരിവും പറ്റൂല അങ്ങൻ ത്തരുത ഉം അവിടെ എങ്ങനെയാ കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാറു
ആഹ് ഉണ്ടാക്കാറുണ്ട് എല്ലും ക യ ഉണ്ട് എക്കോ അവിടെയോ
ഇല്ലിങ്കപ്പ ഞാന് ആഹ് എല്ലും കപ്പും ഞാൻ അധികം ഉണ്ടാക്കിയിട്ടില്ല എല്ലും കപ്പും ഉണ്ടാക്കുന്ന അത് ടേസ്റ്റ് ഉണ്ടോ
ആഹ് ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഉണ്ടാക്കാനറിയത്തില്ല പക്ഷെ ഇവിടെ അമ്മ ഉണ്ടാക്കാറുണ്ട്.
എല്ലും കപ്പയില് എല്ല് എന്ന് പറയണേൽ ഇപ്പ ദശയൊന്നും ഉണ്ടാവൂല്ലാ വെറും എല്ല് മാത്രേ ഉണ്ടാവുള്ളോ
അല്ല ദശയിൽ ചെറിയ ചെറിയതായിട്ട് ഈ എ ഇത് കാണുവല്ലോ കഷ്ണം പോലെ
ആഹ് ഓഹ് ഓഫ്
അങ്ങനെ പറയുമ്പോ അങ്ങ് എല്ലും കപ്പാ എന്ന് പറയുന്നേ ഉള്ളൂ എല്ല് തിന്നാൻ പറ്റത്തില്ലല്ലോ
ആഹ് അതാ ഞാൻ ചോയ്ച്ചത്
ആഹ്
നമ്മളത് വാങ്ങാറില്ല അതുകൊണ്ടാണെ
ആഹ് അങ്ങനെ അത് നല്ല ടേസ്റ്റാ കപ്പ കൊഴച്ച് കപ്പയും കൂടെ അതെലും കൂടി ഇട്ട് കൊഴക്കും വെന്ത് കഴിഞ് ആഹ് അപ്പ നല്ല ടേസ്റ്റാ
ആഹ് ഞാനൊരിക്കൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളത് ഞാന് വെച്ചിട്ടില്ല ഉം ജസ്റ്റ് ജസ്റ്റ്‌ ഒരു കപ്പ ബിരിയാണി പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല കോഴച്ചെടുത്ത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ
പിന്നെ നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടത്തില്ലന്ന്
ഓ ചിക്കൻ ബിരിയാണി ഫാനാണോ
ആഹ് അതെ അതെ ഉം
മാറേല്ലേ ഇപ്പൊ മന്തിക്കാണല്ലോ എല്ലാവാരും പോകുന്നത്
ആഹ് എത്ര മന്തി മന്തി വന്നാലും മന്തി ഇഷ്ടവാ പക്ഷേ എന്നാലും എപ്പോഴൊന്നും ഇഷ്ടവല്ല വല്ലപ്പോഴുവോക്കെ ഓക്കെ ബിരിയാണിയൊക്കെ ആകുമ്പോ പിന്നെ അങ്ങന കൊഴപ്പില്ല
ആഹ് ആഹ് ഞങ്ങളിന്ന് കഴിച്ചേ ഉള്ളൂ ഇവിടെ
ആഹ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു
ആഹ് ആഹ് ബിരിയാണി ആവുമ്പോൾ നമ്മൾ ആഴ്ചക്ക് ആഴ്ചയ്ക്ക് ഉണ്ടാവും മ ന്തിക്കെന്ന് പറയുമ്പോ ഒരു മാസത്തിലൊരികെ
ആഹ് ഇപ്പൊ ഒന്നും കടെന്ന് പോലും വാങ്ങിക്കാൻ പറ്റത്തില്ല എന്തോ വിലയാ
ആഹ് അതെ അതെ അത് ശരിയാണ് ഉം എന്നിട്ട് എന്താണ് ആഹ് ഗ്യാസിന്റെ വില കൂടിയത് കൊണ്ടേ
അതെ
ഉം എന്നിട്ട് എന്താ വേറെന്താണ് വിശേഷം
ഓ വേറൊന്നും ഇല്ല ഇങ്ങ ഇരിക്കുന്ന് കിടന്നുറങ്ങാൻ പോവാണോ
ആഹ് അതെ കിടക്കാൻ പോവാണ് എന്നാ ശരിട്ടോ
ആഹ് അന്ന ശരി